ഇന്നിപ്പം വേഗം വന്ന്ട്ടാ അതാണ് ഞാൻ കട്ട്
ഓ അത് കൊഴപ്പ ഇല്ല ഓ ഞാൻ വിചാരിച്ച് അവരെ വീത് കൊള്ളാം ആദ്യ അതുവഴിയൊക്കെ പോമ്പോ കാണുമ്പഴേ ഒരു കുഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പ ല്ലതായി
ഓ നല്ല അവിടെ ജിപ്സം വർക്കും എല്ലാം ചെയ്തപ്പോ നല്ല വലുത് കണക്ക് തോന്നാണ് തന്നെ അപ്പ ഞാന് ഇതുവരെ കയറി ഞാൻ റോ യ്യോ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ
ആ ഹോട്ടലീന്ന് തന്നെ മ്മള് ഒരിക്ക ആ മറ്റേ കുഞ്ഞമ്മടെ വീട് അതുവഴിയായ് അവിടെ പോയപ്പോ ഇങ്ങനെ ജസ്റ്റ് കണ്ട് അപ്പോ അന്ന് ഒരു ഒരു കഴിഞ്ഞ വ പെരുന്നാളിന്റെ സമയത്തെ അപ്പൊ സൂപ്പർ ആയി ഏകദേശം അപ്പൊ ഞാൻ വിചാരിക്കേം ചെയ്ത് ഇ വീടിന്റ അകത്ത് കേറുമ്പോ എങ്ങനെയാണ് അന്തു
ആ അവർക്ക് ഫ്രണ്ടില് കടമുറിയൊക്കെ ഒണ്ടാരു എനിക്കാണെങ്കി വീട്ടിന്റെ ഫ്രണ്ടില് കടമുറിയുള്ള ഒട്ടും ഇഷ്ട്ടല്ല നമ്മളൊരു പ്രൈവസി അങ്ങ് പോവൂലെ
അതൊക്ക ഉണ്ടല്ല്യ
അങ്ങനെ അല്ലെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ അതൊക്ക ഇപ്പം മാറ്റി അതും കൂടെ ഇപ്പ വീ ന്റെ അക
ഓ അപ്പൊ നല്ല അതണിപ്പ ഇപ്പ കൊറ വലിയ ഇത് കണൊക്ക്‌ നല്ല ഒരിതായി
ഓ ഫോട്ടോയൊക്കെ വെച്ചന്നപ്പോ സൂപ്പറായിട്ട എമ്മ് ഒന്ന് പോയിട്ട് പറയണം നല്ല വീട് ആന്റെ പൈസയൊക്കെ ഒരു ഉമ്മച്ചിട്ത്ത് പറഞ്ഞ് പൈസയൊന്നും ഒട്ടും ഇല്ല വീടൊന്നും വെക്കാൻ പറ്റു
പിന്നെ ഒരു കാര്യഒണ്ടേ ഇപ്പോഴത്തെ വീ ളെല്ലാം സൂപ്പർ ആണ് പൈസ ഉള്ളതും ഇല്ലാത്തതും നോക്കാൻ പറ്റൂലി ഇപ്പോഴത്ത ഇല്ലാതൊരു ക്കണ വീടുകളും കണ്ടിട്ടില്ലേ
ഉം അത് തന്നെ അങ്ങനെ പിന്നെ ആ പെണ്ണിന് കൊറെ സ്വർണ്ണ സ്വർണത്തിന് യുദ്ധത്തിന് മുമ്പ് നല്ല വില കൂടി കിടന്ന അല്ലെ ഇപ്പൊ ഒരുരിതില് നിക്കണോങ്കില് അപ്പോഴേ പത്ത് ഇരുപത്തരണ്സൊ സ്വർണ്ണൊക്ക വിറ്റ് പിന്നെ എത്രയും ലക്ഷം രൂപയ്ക്ക് ലോണൊക്ക എടുത്ത് പിന്നെ അടക്കാൻ പറ്റുന്നവരല്ലേ ലോൺ എടുക്കൂ
ത് തന്നെ എന്തായാലുംഅടുത് അടക്കാൻ പറ്റാത്തവരുടെഎടുത്ത് തള്ളി പോകൂല്ലേ അട എടുക്കാൻ പറ്റണോർക്കെ എടുക്കാൻ പറ്റു
ഉം അവിടെ ഫോർമാനാണ് സൗ കേല്ല
ഓ ഓ
എന്ന് വെച്ചാ ഒരു ജോലി ഇല്ല ഒരു ജോലി ഇല്ല വെച്ചാ അവ ആൾക്കാരെ കൊണ്ടുപോയി ജോലി ചെയ്യ്പ്പിച്ചാ മതി ഇവര് ആ ഓ ഓഡറ്ട്ടാതി അത് ചെയ്യ് ഇത്
ഓ ഓ ഓ ഓ ഓ കണ്ട് നിന്നാ മതി
ഓ കണ്ട് നിന്നാ മതി
ഉം ഉം എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പി
ചെയ് ഓ മേൽനോട്ടം മാത്രം വഹിച്ച ഒര് ജോലിയുല്ല
ഉം ഉം ഉം നല്ല സൂപ്പറാെര് വീട് തന്നെ ഞാൻ അന്ന് ത്രിവേലീന്നാണ് കണ്ടത് എന്നാലും സൂപ്പർ ഒര് വീട്
ഓ ഇനി പാല്കാച്ച് എന്നാണോ എന്തോ അങ്ങേര് നമ്മടെ അടുത്ത് അത്ര അങ്ങനെ മിണ്ടെന്നുല്ല നമ്മളൊക്കെ അവിടെ ചെന്നാല്
തന്നെല്ലേ ആ ആ ആ ആ പെണ്ണും ആ പെണ്ണും വെല്യൊരിതല്ല എന്നാലും വലിയ കുഴപ്പമില്ല മിണ്ടുക്കെ ചെയ്യും
ഓ ആ പെണ്ണ് മിണ്ട് അനിയത്തി മാമി അവരൊക്കെ മിണ്ടും കേട്ടോ ക അങ്ങേര് ഒരുമാതിരിയാണ് പക്ഷെ ആ കണക്കിന് അനിയ ത്തീടെ ഭർത്താവ് ആ ചേട്ടന്റെ പെണ്ണ് വീട്ടുകാരോട് എന്തോ ഒരു സ്നേഹവും കാര്യവും സംസാരവും ഒക്കെയാണെന്ന് അറിയോ ഉം നമ്മളൊരുസം അവന്റെ ബർത്ത്ഡേയ്ക്ക് ചെ നിയത്തി അവന്റെ ഇപ്പഴത്തെ ബർത്ത്ഡേക്ക് അപ്പം ഇങ്ങേരും ഉണ്ടായിരുന്നു ഇങ്ങേരത്ര മി ട്ടണെന്നുല്ല ബാക്കി എന്നാ ക്കെ മിണ്ടും
ഓ ഓ പിന്നെ മറ്റേ ചേട്ടത്തി ആണെങ്കി എന്നെയൊക്കെ താത്താന്നാണ് വിളിക്ക്ണേ
ആ പിന്നെ നമക്ക് നിന്റെ വ നി നിന്റെ പ്രായൊക്കെ ങ് അവര് അല്ല നിന്നേക്കാളും മൂത്തയാണെന്നു തോന്ന്ണ് അത് നിന്റേന്ന് ഇത്തിരി ഉം അവള് ജനുവരിയില് നീ മാർച്ചില്ള്ളത് താത്താന്നൊന്നും വിളിക്കണ്ട പേര് വിളിക്കേണ്ട ആവശ്യള്ള്
ആഹ് അതാണ് ആഹ് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല
പിന്നെ ന്നാ ത്തൂനൊക്കെ നിങ്ങളെ മൂത്തെണ് ഒരു വയസ്സിനെങ്കിലും മൂത്തേ വലിയ പ്രായല്ല ട്ടോ നാത്തൂനൊന്നും.
ഓ നാത്തൂന് വല്യ പ്രായം കാണൂല അത് കാണുമ്പോ അറിയ. പിന്നെ
നാത്തൂനാണ് ഏറ്റവും ഇളയത് ഞാൻ ഈ ഇടക്കാണ് അത് അറിഞ്ഞത്
തന്നല്ലേ ഓ ഈഹ നിന്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്നേക്കാളും ഇളയത് നാത്തൂനാണല്ലേ
നാത്തൂൻ ആണ് പിന്നെ പെൺപിള്ളേരൊക്കെ പെട്ടെന്ന് കെട്ടിച്ചു ആൺപിള്ളേ റുണ്ടെങ്കില ഫസ്റ്റ് ആ മൂത്ത ആള് സെക്കൻഡ് ആണ് അനിയത്തീര കാക്ക തേർഡ് ആണ് നാത്തൂൻ ഉം ആഹ് ആ സെക്കൻഡ് ഒന്നുല്ല അതിന് പതിനെട്ട് വയസ്സായപ്പോഴേ കെട്ടിച്ചു വിട്ടണന്ന് പറഞ്ഞു ഉം പക്ഷെ അവര് നല്ലോണൊക്കെ പഠിക്കും കേട്ടാ അവർ ഇപ്പൊന്നും പഠിക്കാൻ വിടുന്നത് ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമ ഡ്രൈവിങ് പഠിക്കണം പക്ഷേ വണ്ടി എടുത്ത് എടുത്തുകൊണ്ട് വെളിയിൽ പോയിക്കൂടെ ഇല്ല തോക്ക് തരാ ഉപയോഗിക്കല്ലെന്ന് പറയോ നിങ്ങളുടെ അച്ചൻ ഇല്ല സി ഡി ആഹ് ഇപ്പ അങ്ങനെയൊന്നും കുഴപ്പല്ല ഇന്റർവ്യൂ നടത്തുമ്പോ ദൂരം പിന്നെ ആ അവര് അങ്ങനെയൊക്കെയാണ് നോക്കണേന്ന് പറയണം
ആഹ് ആഹ്
ഉം
പിന്നെ നിങ്ങൾക്ക് പോവാൻ പോലും പറ്റൂല
ഉം അപ്പഴ അടുത്തൊക്കെ കിട്ടിയാണെങ്കിൽ പോവാന്ന് പറഞ്ഞി ഉം ഉം
ഇവിടെ മഴ പെയ്യാണ്
ഇവിടെ ഭയങ്കര മഴക്കോള്ളു കേട്ടാ ഇതുവരെ
ഓ ഓ ഇവിടെ മഴ പെയ്യാണ് ഭയങ്കര മഴയല്ല പെയ്യാണ് പക്ഷെ
ആ അങ്ങനെ അല്ല ചാറി ചാറി പെയ്യണ മഴ പെയ്താ ഒരിക്കലും തോരെയില്ല മഴ തീരെ ഇല്ല ശക്തിയായിട്ട് പെയ്ത പെട്ടെന്ന് തീരും
ഓ പിന്നെ ഞാൻ വിചാരിക്കും പെയ്യട്ടോന്ന് അത്രയ്ക്ക് ചൂടല്ലേ
ആ ഞാനിന്ന് കൊറെ തുണി കഴുകിടെയും ചെയ്ത് ഞാൻ പിന്നെ മണ്ടേ ക്കൊണ്ട് ഇട്ട്
റ്റുള്ളത് കൊണ്ട് കുഴപ്പഇല്ലല്ല്
ഓ മണ്ടേയില ഞാൻ കൊണ്ട് ട്ടങ്ങിട്ട് അല്ലാതെ പിന്നെ
ആ
അല്ലാന്നെ പിന്നെ വെളിയിലിടാൻ നമ്മള് ഉച്ചക്ക് ആശുപത്രിയിലൊക്കെ പോവൻ ഉള്ളതല്ലേ
ആര് വരും പോവാൻ
പോവൻ ഉമ്മച്ചി വരാന്ന് പറഞ്ഞ് ഇവർക്ക്‌ പിന്നെ ത്രി പോയിട്ട് വരുമ്പോ ഭയങ്കര ഷി ക്ഷിണോം തളച്ചൊക്കെയായിരിക്കും ഉം ഓ അവര് ബെസ്സില് വെരും പിന്നെ ഇവ്ടെ ജോലിയൊക്കെ ഉള്ളെ കൊണ്ട് ഞാൻ കൊണ്ടാക്കി കൊട് ത്തില്ല അല്ലെങ്കി പിന്നെ ജോലിഴിഞ്ഞ് ഫ്രീയാ ഫ്രീയാണെങ്കി ഞാൻ കൊണ്ടാക്കികൊട്ക്കി ഇവൻ പള്ളി ട്ടെന്ന് വന്നില്ലെര്ന്നു
ആ ആ
ആ
പിന്നെ എന്തേര് പിന്നെ ഇനി ഇപ്പ സൗജന്യ യാത്രക്കെ ആവാൻ പോവെല്ലേ
പക്ഷെ അതവർക്ക് കുറ്റം പറയാനെ ല്ലേട്ടാ വരെണേക്കെ നല്ലത് തന്നെ പക്ഷെ എപ്പോഴേ ഇവര് കെ എസ് ആർ ടി സി ഇത്രേ നല്ല ഇതായോണ്ട് അത് യാത്രക്കായി ഗണേഷേറി എല്ലാരെന്നും കറക്റ്റ് കി ആ ഇപ്പ ഫ്രീയായിട്ട് കൊടുക്കുമ്പോ തനെ
കെ എസ് ആർ ടി സി മുങ്ങാൻ പോവേണ് പിന്നെ ഇവന്മാരെയൊക്കെ നോക്കും കെ എനിക്കോന്ന്ണ് എല്ലാർക്കും കൊടു പോവ് ല
ബി ബി പി എൽ കാർഡ് ഉള്ളവർക്ക് ബി പി എൽ കാർഡ് ഉള്ളവർകേക്കെ കൊടുക്കുള്ളായിരിക്കും
ഓ അല്ലെങ്കിൽ പിന്നെ ഇവമാര് പൊട്ടു മൊത്തം
ത് ന്നെ ഉടന്ന് നമ്മളവടന്ന് തിരുവനന്തപുരത്തോണെ നെന്നെ നാപ്പത്ത് രൂപ അങ്ങനെ പത്ത് പേർക്ക് കുറച്ചാത്തന്നെ എത്ര രൂപയാണ്
ഉം ഉം അ തന്നെ
ഉം
ഉം
പിന്നെ മന്ത് ഓ അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ലന്നാ പെൻഷനൊക്കെ മൂവായിരം കൂട്ടിണ്ട് പാവപ്പെട്ടവർക്കയല്ല പെൻഷനൊക്കെ കിട്ടണം പിന്നെ തൊഴിൽ രഹി ഹിതരായ നമ്മക്കും കൂടെയക്കെ വല്ലോം തന്നാ ങ്കി കൊള്ളായിര്ന്നു
കൊള്ളായിരുന്നു ഉം
ഡിഗ്രിരി ടി ഉള്ളവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പൊ അതിനെ കുറിച്ച് പറയല്ലേ ബസ്സില് ഫ്രീയന്നും വേ ണ്ട് അതൊക്കെന്തിനാണ്
പിന്നെ പാവങ്ങ പിന്നെ കൊറെ ജോലിക്കോണ പാവങ്ങക്ക് ഉപയോഗപ്പെടും ബസ്സില് ഫ്രീ കൊട്
ആഹ ബി പി എൽ കാർഡ് ഉള്ളവർവ് കൊടുക്കണെങ്കിൽ കൊടുക്കട്ടെ അതെ ഞാനും പറയണൊള്ളൂ ന്നെ നമ്മക്ക് പിന്നെ കൊടുത്ത അവ അവ ത് തന്നെ കടത്തില്ല അതുകൊണ്ടാണ് പറയണത്
ഓ അതെന്നെ അമ്മക്ക് വെല്ല്യ യൂസൊന്നുല്ല അമ്മളിപ്പോ കേ കെഎസ്ആർടിസി എവിടെ കയറി പോവാ
ഉം നമ്മൾ അങ്ങനെ അധികം പോകുന്നില്ല പോണമെങ്കിൽ വണ്ടില്ല അങ്ങനെ ബസ്സിൽ
ആ ഇവിടെ ഇവിടെയും പ്രൈവറ്റണ് കൂടുതലും നമ്മുക്ക് ഇവിടെ കെഎസ് ആർ ടി സെക്കാണാലും കൂടു കൂടുതൽ പ്രൈവറ്റ
ഓ പിന്നെ വീട്ടിൽ പോകുമ്പോ നമ്മൾ വണ്ടിയിൽ പോവും പിന്നെ അവ്ട്ന്ന്ന്നെ ബസ്സില് കയറൊക്കെ ഇല്ല ഇപ്പൊ കുറേ നാൾ
ഉം അത് തന്നയ പിന്ന എനി ക്യോന്നണേ കുറച്ച് ബസ്സുകൾ അതിനായിട്ട് ഇറക്കും അങ്ങനെയൊക്കെ ഇവര് ചെയ്യൂള്ളു അല്ലാതെ അത് ഒറ്റയടിക്ക് എല്ലാവർക്കും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിന്നാ
ആ ഇപ്പോഴേ പിന്നെ ആ കണ്ടില്ലേ ഇപ്പൊ രൂപീകരിക്കാൻ ആരാണ് മന്ത്രിയാള്ളന്നൊക്കെ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളും
ഓ ജയിപ്പിച്ചു വിട്ടപ്പ അടിയോടടി
ഉം നമ്മളൊരു പാർട്ടീനെ ല്ല് എല്ലാരും ആള് നോക്കി ഞാൻ കൊടുക്കും. ആഹ മറ്റൊരു ഓ അല്ലാതെ ഒരു ഒരു പാർട്ടിയില അടിമയില്ല ചില അടിമക്കെ ഭയങ്കര ഇതാണ് അങ്ങേരെ പൊക്കി പറച്ചില് തോറ്റ ആളിനെ ഉം തോറ്റാള ങ്ങനെ ഇങ്ങനെ
ഉ ഉ അത് തന്നെ ഞാൻ ഒരു പാർട്ടീല്
ഞാനൊരു പാർട്ടീടെ ആളല്ല ല്ല ഞാ ഇപ്പൊ പഞ്ചായത്ത്ലക്ഷൻ വന്നാ തന്നെ ഞാൻ പാർട്ടിനോക്കൂല നമുക്കറിയാലൊ പഞ്ചായത്തിലക്ഷ
ആ വ്യക്തികളാ അത് നമ്മക്ക് നല്ല അറിയാം ഉം
വ്യക്തികളെ നോക്കിയാണ് കൊടുക്ക്ണത്
ആ ആ
മ് മ്
ഒരു പൂച്ചയാണെങ്കിലേ ഞാൻ കതക് തൊർന്നപ്പോ കേറിയങ്ങ് നടക്കണ്
കൂടെ കൊറെ പൂച്ചകൾ ഒരു പൂച്ച പ്രസവിച്ച അഞ്ചു കുഞ്ഞുങ്ങൾ അകത്ത് കേറ്റൂല എപ്പഴും ഇവടെ വണ്ടിയിലടിയിൽ വന്നിരിക്കും ഇന്നാൾ ഒരുപൂച്ച പൂച്ച വണ്ടിയുടെ ബോണറ്റിന്റെ അടിയില് ചത്തിരുന്ന് അത് എടുക്കാൻ എന്ത്‌ പാടായിരുന്നു
തന്നല്ല്യ അതെങ്ങനെ അറിയാതിരുന്നു ചത്താ
ഓ അയിന് കളിച്ചോണ്ടിന്നപ്പോ തല അതിന്റെ ഇടയിലായിപ്പോയി നമ്മളു അറിഞ്ഞില്ലേ ആ പൂച്ചേനെ കൊറെ നാള്കൊണ്ട് കാണാല്ല യോ ആഹാരം പോലും കേറെ ദിവസം കഴിക്കാൻ വയ്യായിരുന്ന്‌ അത്രക്കെ സ്മെല്ല് എന്റെ പൊന്നേ അടുത്ത വീട്ടിലുള്ളോരൊക്കെ ചോദിക്കണത് എന്തോര് നാ റ്റാവാ അയ്ന്റെ എടേന്ന് കുത്തിയെട്ത്തപ്പം
മ് മ് വിടേം അകത്തേറ്റൂല കതക് തുറന്നാ അത് അപ്പ കേറിവരും പ്പഴങ് ഇറക്കി വിടും
ഓ ആ
അല്ലെങ്കിൽ ഈ കൊച്ച ക്ക ചെലപ്പോ ചെന്ന് പിടിക്കും കെടന്നു
ഓ ഇവിടെ ഇവർക്ക് ഭയങ്കര പേടിയാണ് ട്ടോ പൂച്ചയെ കാണുമ്പോ ഒരു കിലോമീറ്റർ അപ്പറത്തോട്ടോ ടും
ഓ അതോണ്ട് കൊഴപ്പല്ല ഈ കൊച്ച് പിടിക്കും പൂച്ചേനെ
മ് അവിടെ അനിയത്തീടവനെ പൂച്ചേനെ പിടി
ഈ കൊച്ച് നേരടൂലെ കെടന്ന് പിടിക്കും ചെലപ്പോ വായിലൊ ക്കെ വെച്ച് ചവിട്ടി കൊടുക്കും ആ അനിയത്തീടെ മോനോണ്ടല്ലെ ഇവിടെ വന്നപ്പോ ഈ പൂച്ചേനെ ഞാൻ പറഞ്ഞ് ആങ്ങ് ഓട്ടിച്ച് കളയാന് അപ്പൊ മിനു വെക്ക്ന്ന് ഓട നിക്ക്ന്ന്
ഓ അങ്ങനെനെ അയിനെ കൊല്ലും ചിലപ്പോ വെണെങ്കിൽ പിന്നെ പൂച്ചളെ ആക്കോ കൊച്ചുകളെ അടുത്ത്അടുപ്പിക്കലെ ഇവിടെ ഒരു കൊച്ചിനെ കടിച്ച് പഴുത്ത് ഇൻഫെക്ഷനൊക്കെ ആയി
ഓ ഓ ഞാ ഞാൻ അടുപ്പിക്കൊയോന്നുല്ല ഈ കൊച്ചെ എങ്ങനെ കാണുമ്പോ കിടന്ന് അയിന്റെ ബേക്ക്ന്ന് ഭയങ്കര ഓ തോന്ന്ആണ്